അപ്പ
തന്നെയ എനക്ക്
ആ സുഖം തന്നെയ അവിടെ മഴയൊക്കെ ഉണ്ട് അവിടെ ഭയങ്കര മഴക്കോള ഇടൊക്കെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇത്തിരി തോന്നു നിക്കാണ്
ഓ ഇവിടെ ഇതുവരെ മഴ പെയ്തില്ല ട്ടാ നല്ല കോളങ്ങ് ഇരുണ്ട് കിടക്കണം
ഓ നേരത്തേക്ക ഇടികെട്ടി ഭയങ്കര മഴയും പെയ്തു കേട്ടാ വീണ്ടും ന ഇരട്ടിക്ക് രാത് ത്രരിയായോലെ ഇരിക്കണം
ഓ ഇവിടെ അങ്ങനെ ഇരിക്കണേള്ളൂ ഇതുവരെ മഴ പെയ്തില്ല നിങ്ങളവിടെയൊക്കെ പെയ്തതിന്റെ കോള ആയിരിക്കും ഇവിടേക്ക് ഉം മോനെ കൊണ്ടുപോയിട്ട് എങ്ങനെ ഉണ്ട് ഹോസ്പിറ്റലിൽ
ഓ ആശുപത്രിയിൽ കൊണ്ടുപോയി അങ്ങനെ സ്കാനിങ്ങില് ആഹ നോക്കിയപ്പോ ചെറിയൊരു വീക്കുണ്ട് മൂത്രം പോണ കുഴലിന് വൃക്കന്നെ അപ്പ അത് നോക്കട്ട് നോക്കി ഒരു മാസം കഴിഞ്ഞ് ഒന്നുകൂടെ സ്കാൻ ചെയ്യാന്ന് പറഞ്ഞു എന്നിട്ട എന്തൊ ചെയ്യണന്ന് പറയാന്ന് ചിലപ്പോ അതങ്ങ് മാറുംന്ന് കൊച്ചുങ്ങളൊക്കെ ആയിക്കൊണ്ടേ
ഓ ഓ ഓ
ഓ
ഇപ്പോഴും അങ്ങനെ തന്നെ അവന ആ ബുദ്ധിമുട്ടുണ്ടല്ലേ എപ്പോഴും പോണത്
എപ്പോഴും മൂത്ര ഒഴിക്കാൻ പോ അപ്പൊ ഡോക്ടർ പറഞ് ഫുള്ളൾയിട്ട് മൂത്രസഞ്ചിന്ന് പോവാ പിന്നെ വേറൊരു ഇതും കൂടെ ഉണ്ട് കേട്ട സ്കാനിങ്ങില് ഏ എന്ന് വെച്ചാ അവര് മൂത്രം ഒഴിക്കണുമ്പോ വയറ് ഫുള്ളായി നിക്കുമ്പോഴ എടു മൂത്രം ഒഴിച്ചതിന് ശേഷം എടുക്കും കേട്ടാ മൂത്രം ഒഴിച്ചതിനന് ശേഷം എപ്പെടുത്തപ്പോഴും അവന്റെ ബ്ലാഡറില് മൂത്രം ഏ നിൽക്കണേള്ളു.
ഓ ഓ അപ്പ ചിലപ്പോ അതായിരിക്കുവല്ലേ
ഓ ഇത്ര അളവിൽ താഴെയാണ് പക്ഷെ അവന്റെേൽ ഇത്തിരി കൂടുതലായിട്ടുണ്ട് നമ്മുക്കൊക്കെ ആ അളവ് കുഴപ്പം പോലശെ കൊച്ചുങ്ങൾക്ക് അത്രയളവായിരിക്കുടന്ന്
ഓഹ് ഓഹ്
ആഹ് അപ്പൊ അവര് പറയണം ഒരു സ്കാൻ കൂടെ ചെയ്ത് അവന്റെ അടുത്ത് പറയണം സ്കാൻ ചെയ്യുമ്പോഴേ നല്ല രീതിക്ക് മൂത്ര ഒഴിച്ച് കളയണം എന്നിട്ട് ട്ട് ആവാവുന്നു അല്ല ആവശ്യമില്ല മരുന്നൊന്നും കഴിക്കണ്ടന്ന് അവര് പറയാണ്
ഓ ഓ ഓ
ഉം
എപ്പ വന്ന് പോയിട്ട്
പോയിട്ട് നമ്മള് ഇത് ഉം മൂന്ന് മണി കഴിഞ്ഞ ച്ചേ എനിക്കില്ല ഒരു പല്ല് റൂഡ് കനാൽ ചെയ്ത്.
അവിടന്ന് തന്നെ
ആഹ് ആഹ് ക ഇവിടെ നമ്മളന്റെ ഇവിടെ ഉം കല്ലറ എന്ന് പറയണ സ്ഥലത്ത് ദേവി പല്ലില് യക്ഷി പല്ല അശ്രീയ
ഓ ഓ എന്ത് പല്ലുവേദന ഉണ്ടായിരുന്ന?
ഓ എനിക്ക് പല്ലിന് ഇത്രയും നാള് ഒരു കുഴപ്പംമില്ല കേട്ടോ ഇപ്പൊ കൊറേ നാള് മുഖ ത്ത് നീരുവന്നതിനൊക്ക ഓർമ്മുണ്ടോ ആഹ് നീ ആഹ് മുഖത്ത് മൊത്തം നീര് വന്ന് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ കേട്ടാ അത് കുറഞ്ഞ ഗുളിയൊക്കെ കഴിച്ച് കൊറച്ച് ഞ ഇപ്പ പല്ല് ല്ലു വേതന തുടങ്ങി പല്ലയോണ തുടങ്ങിയാറോ ഒരു കുറവൂല്ല മാറിയും തിരിഞ്ഞും അപ്പറും സൈഡും വേദനയാ അപ്പറ സൈഡും വേദന ഉള്ളുകൊണ്ട് നല്ല കേടായി പോയി പല്ലിന്റെ ഉ ഈ പല്ല് അടക്കാനൊക്കെ ഉണ്ട് രണ്ട് പല്ല് എടുക്കണം രണ്ട് പല്ല് അടക്കണം
ഓ ഓ ഓ ഇപ്പൊ മൊത്തം അസുഖങ്ങള സീസൺ തന്നെ ഈ മഴയും കൂടെ ആയപ്പോഴേ.
ഓ അത് തന്നെ
ഞാഹ്
കൊച്ചിന അങ്ങനെ കൊറവുണ്ടാ?
ഓ ഇന്നലെ വൈകിട്ടത്തേക്ക് ശേഷം ഇപ്പം കെ ഴപ്പില്ല ഫുഡ് കഴിക്കാൻ പാട് തന്നെയ പാട് തന്നെ എന്നാലും വലിയ കുഴപ്പമില്ല പനിയൊന്നുംല്ല ആക്റ്റീവായി.
ഓഹ്
ഉം അതുകൊണ്ട് പിന്നെ കൊഴപ്പ ഇല്ലല്ലേ
ഉം
ഉം ഛർദ്ദിലൊന്നുംല്ല ഫുഡ് കഴിക്കാൻ എനിക്കോന്നണ് പനീര് ഇത് ചെലപ്പോ ഉള്ളിൽ കാണുമായിരിക്കും.
ആഹ് ക്ഷീണമൊക്കെ ഒരാഴ്ച കൊണ്ടേ മാറുള്ളു നമ്മക്ക് തന്നെ വന്ന അറിയാല്ലോ
ഓ അത് തന്നെ അപ്പൊ ഫുഡ് എന്നാലും ഇന്നലത്തേക്കെ വെച്ച് നോക്കുമ്പോ കഴിക്കണം.
ഉം
പയ്യേ മാറുള്ളു ഓ നീ ഫോൺ എടു ക്കണംന്ന് പറഞ്ഞിട്ട് എന്തരായി തീരുമാനിച്ചോ ഏതെടുക്കണ്
ക്കണം പിന്നെ നമ്മളെ ബഡ്ജറ്റിലും കൂടെ നിക്കണ്ടേ
ഓഹ് അത് നോക്കിട്ടല്ലേ എടുക്കാൻ പറ്റ് ഏതാ ഐഫോൺ എടുക്കണ ആൻഡ്രോയിഡ് എടുക്കണ
ആൻഡ്രോയിഡ് എടുക്കണേള്ളോ ഐഫോൺ എടുക്കാനന്നുള്ള പൈസ ഇല്ല അത് ഇ എം ഐ ഇട്ടാണ് എടുക്കണത്
ഉ ഉം ആഹ് ഇപ്പൊ ആൻഡ്രോയിഡ് തന്നെ നല്ല നല്ല ഫോണുകളും ഉണ്ട്
ഓ അത് തന്നെയ ഒരു കൊറ ച്ച് ബഡ്ജറ്റുകളാ അതിനകത്ത് വെച്ച ഒരുവിധം നല്ല പോണ ഒരു ഓ തീരെ കുറഞ്ഞതും വേണ്ട ഭയങ്കര കൂടിയതും വേണ്ട അപ്പൊ ഞാൻ ഏതെങ്കിലും നോക്കീട്ട് ഏതന്ന് വെച്ചാ എടുക്കാ വിചാരിച്ച കമ്പനിയ നല്ലത് പക്ഷെ ആ വിലക്ക് എല്ലാത്തർ പർഫോമൻസൊള്ള ഫോൺ ഏതെന്ന് നോക്കീട്ട് എടുക്കാൻ നിക്കായിരുന്നു. ഉം നിന്റെ രിക്കണേ ഏത് ഫോണാണ്
എന്റെ ഭയങ്കര സൂപ്പർന്ന് റെഡ്മിടെ ഒര് കൊർച്ച് നാള് ആയി ഇപ്പ ഇപ്പ അതിന് കൊറെ പണിയായിട്ടരിക്കയാണ്
ഓ എന്റെ ഒരു ഇരുപതിനായിരതെക്ക് അകം ഉള്ളാണ് ഞാൻ ഉദ്ദേശിക്കണ തല ൽകാലം അതൊക്കെ മതി ഈ പിള്ളേർ വലുതാവ്ണ വരെ കാരണം എപ്പോഴും
ഒരു ബഡ്ജറ്റിലുള്ളത് തന്നെ ഇരിക്കണം പതിനെട്ടാ അങ്ങനങ്ങാണ്ട്
പുള്ളരെ എപ്പോഴും ഫോൺ എടുക്ക പും ചിലപ്പോഴൊക്കെ തറയെടുത്തുടും എല്ല നല്ല ഫോൺ താ അപ്പൊ എന്നൊക്കെ അറിയമോ അറിഞ്ഞുടാ
ഓ ഓ ഓ ഗൾഫ് നിന്ന് കൊടുത്ത് വിട്ട്
ഓ അത് നീ പുള്ളരെ അടുത്ത് തറയിട്ടതാണ് അതിന് ശേഷം പിന്നെ പുള്ള വലുതാവാതെ പറ്റൂല എപ്പോഴും ഈ ഈ ഫോൺ വലിയ ഇതില്ല കൂടിയന്നുംല്ല അതുകൊണ്ട് കൊഴപ്പല്ല ആഹ്
ഓ എന്തേലും പിന്നെ പ പതിനെട്ട് ആ ഒരു ബഡ്ജറ്റിൽള്ളതാണ് ഇരിക്കണ
ഉം ഇ എം ഐ ഓപ്ഷന ഒക്കെ ഉണ്ട് എന്റെര് ഫ്ലിപ്കാർട്ടിന് എനിക്ക് ഓഫർ വന്നുടോ ട്ട ഈ എം ഐയില് ഇരുപ
ഓ ആ അതില് ഓഫർ വന്ന് കെടക്ക അപ്പൊ അതിൽന്ന് എടുത്താലും മതി
ഓഹ്
ആഹ്
ആഹ് അുകൊണ്ടാണ് ഞാൻ ചോദിചെ അതിന്ന് എടുക്കണേണോ അതാകുമ്പോ ഇ എം ഐ ആയിട്ടെ കടയിലൊക്കെ ചിലപ്പോ കൂടുതലായിരിക്കും
ഓഹ് ഓഹ്
ഉം എന് എന്തിനാണ് പലിശ ആവാത്ത ഇ എം ഐ വേണം എത്രയാണ് ആ ഫോണിന്റെ പൈസ അത്ര അടച്ച പക്ഷെ കടയിലടക്കണേല എങ്ങനെയാ നമ്മള് കൊറേ പൈസ അങ്ങോട്ട് ആഹ് ഇന്ന് പലിഷാവും
ഉം ഉം ഇതെങ്ങനെയല്ലോ നോ കോസ്റ്റ് ഇ എം ഐ ല്ല്
ആ നോ കോസ്റ്റ് ഇ എം ഐ
ഓഹ് ഓഹ്
ഉം നാളെ ഇല്ലെ വണ്ടീയിലെ ലോണാ ആണെങ്കി എന്റെ ഈ ക്കൗണ്ട് വഴിയാണ് എടുത്തേക്കണേട്ടാ അപ്പൊ ഓരോ മാസംങ്ങനെ ലോൺ അടഞ്ഞകുമ്പോ എന്റെ സിബിൽ ഫോറിങ്ങനെ കൂടിക്കോണ്ടിരിക്കും
ഓ ഓ ഓ ആ അതെനിക്കറിയാം അപ്പൊ ഇങ്ങനെ കൊറെ സാധനം എടുക്കാം
ആ അതുകൊണ്ട അല്ലെങ്കി പിന്നെ നമ്മുക്ക് ആര സിബിൽ സ്റ്റോറ ഒക്കെ തരാ ഉം
സാനം എടുത്തിട്ട് കറക്റ്റ് ഇങ്ങനെ അടക്കുമ്പം ഉം സവിൽ സ്കോറി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും
ഓ അത് ഗൂഗിൾ പേ കയറി നോക്കാൻ കേട്ടാ അപ്പൊ എനിക്ക് ഇടക്ക് വെച്ചങ്‌ കുറഞ്ഞേട്ടാ അതെന്താ എന്തോ എന്നിട്ട് പിന്നെ ഇപ്പൊ രണ്ട മൂന്ന് ദിവസായിട്ട് ഒരേ പോല ഇങ്ങനെ നിക്കണ്
ആഹ് ആഹ്
ഉം എന്നാല ആദ്യത്തെ വെച്ചോക്കുമ്പോ ആഹ് ആദ്യം അറുന്നൂറ്റി എത്ര ഉള്ളായിരുന്നട്ടൊ ല ഇത് തുടങ്ങിയപ്പ ഇപ്പൊ എഴുന്നൂറ്റ ആഹ് എഴുന്നൂറ്റ അമ്പതിന് മോക്കളിൽ ഉണ്ട്
ഓ ഓ ഓ
ഉം
അപ്പൊ എങ്ങനെ ഈ എഴുന്നൂറ്റമ്പത് മാസം അട അങ്ങനെയാണാ
ആഹ് ആഹ് സ്കോർണ്ട് കേട്ടാ എഴുന്നൂറ്റമ്പതിന് ണെങ്ക നല്ല ഇതാണ് നല്ല നമുക്ക് എല്ലാം കിട്ടൂന്നാണ് നല്ല എന്താണ് ഓൺലൈൻ ആയിട്ട് ഈ ഫ്ലിപ്പ്കാർട്ടില് അങ്ങനെയൊക്കെ ഇ എം ഐ വഴിയെ കിട്ടൂ എന്നാണ് പറയണ സാധനങ്ങൾ ആയിരം വരെ ഉണ്ട- ആയിരം ആണെങ്കിൽ പിന്നെ നല്ല ഇതായിട്ട് കിട്ടൂ എന്ന് പറയണ് ഞാൻ എന്റെ ഇത് നിനക്ക് കാണിച്ചു തരാം സ്ക്രീൻഷോട്ട് പിന്നെ ഗൂഗിൾ പേയുടെ അകത്ത് സ്ക്രീൻഷോട്ട് പറ്റൂലാ വേറൊരു ഫോൺ വെച്ച് കാണിച്ചു ഉം ഓ
ഓ അങ്ങനെയക്കെടു-
അങ്ങനെ തോന്നണ ചെക്ക് ബാങ്ക് ബാലൻസിന്റെ അവിടെ ആഹ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അതിന്റെ ഒന്ന് സിബിൽ സ്കോറ് ആണ് ചെക്ക് ക്ക് മൂന്നെണ്ണം ഇങ്ങനെ കിടപ്പുണ്ട് ബാങ്ക് ബാലൻസിന്റെ മോളിൽ ഒരെണ്ണം
ഓ ഓ ഓ ആഹ് ഞാൻ നോക്കി നോക്കാം എന്തിരാണ്
ഇ എം ഐ ഇട്ടാണോ ഫോൺ എടുത്തത്
എന്റെ ഈ ഫോണ് തന്നെന്ന് തോന്നണ് അത് ഹസ്ബൻഡിന്റെ അക്കൗണ്ട് അങ്ങനെയിരുന്നു എനിക്ക് അന്ന് ജിപേ ഇല്ലായിരുന്നു
ഓ ഓ
ഓ തന്നെന്നാണ് തോന്നണത് അറിയാൻ വയ്യട്ടോ ഉം
കാർഡിന- അപ്ളേ ചെയ്യാൻ എന്റെല് വന്ന് കിടക്കണ് ഫോണിന്റെ ഫ്ലിപ്പ്കാർട്ടില് അത് എന്തിരെക്കെ ജോലിയൊക്കെ അടിച്ചു കൊടുക്കണം
അത് ഹസ്ബൻന്റിന്റെ കൈയ്യിലുണ്ട് കാർഡ് രണ്ട് ആമ- സോണിലുമുണ്ട് ഫ്ലിപ്കാർട്ടിലും ഉണ്ട് ഇങ്ങനെ സാധനം എടുക്കാ നമ്മളില്ല ക്രെഡിറ്റ് കാർഡിന് എടുക്കണ കണക്കെ
ഓ അത് ക്രെഡിറ്റ് കാർഡ് അതെ ഇ എം ഐ കാർഡ് അത് രണ്ടും ഒന്നാണോ
രണ്ടും ഉണ്ട്
ആഹ് ക്രെഡിറ്റ് കാർഡ് ആകുമ്പോ നമ്മുക്ക് ആഹ് ലിമിറ്റിനുള്ളിൽ ആദ്യമേ എല്ലാം എടുക്കാ-
ആഹ് എല്ലാം എടുക്കാം പിന്നെ അടച്ചാ മതി
ഒത്ത് അടക്കണോ അതൊ മാസാ മാസം അടച്ചാമതിയോ ഓ
ഓ ഓ ഓ
മാമാക്ക് ഉണ്ട് കേട്ടോ ഇത്
ഉം അഹ് അഹ് ഓ ഇ- ഇതിന്റെ തന്നെ ഈ ഓൺലൈൻ സാധനം എടുക്കണതിന്റെ തന്നെ
ഈ ഫ്ലിപ്പ്കാർട്ടിന്റേതാണ് ഒരിക്കൽ ഉമ്മച്ചിക്കൊരു ഒരു ഫോൺ എടുത്തപ്പ മാമായാണ് എടുത്ത് കൊടുത്തത്ത്
ഓ ഓ ഓ
ഉം ഉം പിന്നെ മാമോടെ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചില്ലെ മോളില്
ആഹ് ആഹ്
അഹ് അതിലും ഇ എം ഐ ഇട്ടാണ് എടുത്തത്.
അത് ഓൺലൈനിൽ നിന്ന് തന്നെ എടുത്തെ?
ഓ ഓൺലൈൻ ആയിട്ടാണ് വാങ്ങിച്ചത്.
ഓഹ് ഏത് കമ്പനി?
കമ്പനിയെന്നും എനക്കറിഞ്ഞൂടാ ഏതാണോ എന്തേ കൊഴപ്പ- പ്പൊമൊന്നുമില്ലാന്ന് തോന്നണ് മാമിയുള്ളപ്പോ ഉപയോഗിക്കാരുന്നു ഇപ്പൊ അവരു ഉപയോഗിക്കണോ എന്തോ?
ഓഹാ ഓ.. ആഹ് ഇപ്പം നല്ലൊരു ബേബിയില്ലേ ഇത്-
ആഹ് സെറ്റ് അല്ലേ സൂപ്- പ്പറല്ലേ വാ നല്ലത് ഉം ആ ഒരു കുഴപ്പല്ലാതിരുന്നാതി ആയിരുന്നല്ലേ
ഓഹ് ഭയങ്കര ഒരു സുന്ദരി കുട്ടീനെ കണക്ക് ഇരി-
ഓഹ് അല്ലേ ഡോളിനെ പോലെ ഇരിക്കണന്നെ കാ കാണാൻ അത്ര വലുതൊന്ന ആയിരിക്കല ട്ടാ ഫോട്ടോ എടുക്കുമ്പോ ഭയങ്കര വലിപ്പം തോന്നാണ് ഓ അതിന്റെ ഒരു അ അന്റെ പകുതിയില പകുതിയേ കാണുവൊള്ളു.
ഉം ഉം എന്നാലും അതി കണ്ടപ്പോ സൂപ്പറ് എന്തായാലും മുഖത്തിന് അവടെ ഇത് കാണും.
ഓ നല്ല നല്ല ഇതെല്യോ നല്ല വീട്ടിമാരൊക്കെ ഒരു റപ്പ്-
ഓഹ് ഇനി മാറും.
ആഹ് ചെലപ്പോ വീട്ടീമാരെ എളുപ്പയിരിക്കും കൊച്ചേ
അനാമാ കൊണ്ടു കേറാം.
ആഹ് മാമാക്ക് കൊണ്ട് മാമിക്ക് മാ മാ മിക്കെദിരും പിന്നെ നീ നിന്റെ അ ഉപ്പമായ പോലെയല്ലേ ഇരിക്കണത്
ഓഹ് ഓഹ് ഇത് ന്തായാലും സൂപ്പറ്.
ഓഹ്
ചെലപ്പ ഇന്ന് കൊഴപ്പം കാണുലായിരിക്കും.
ഓഹ് അല്ല എന്നാലേ ഉമ്മാച്ചി ഇങ്ങനെ പറയണ് വാൾവിൽ എന്തേരാ കുഴപ്പൊക്കെ ഉണ്ടന്ന് പറഞ്ഞന്ന്.
ഓ ഇന്നേര ഉണ്ടന്ന് ഞാൻ ഇന്നലെ മാമീനെ വിളിച്ചിരിന്ന്. ഉംന്തരാ.. കൊഴപ്പൊണ്ട് ചെലപ്പോ അത് എക്കോ എടുക്കമ്പം മാറുന്നൊക്കെ പറയാന്ന് ഓ ആ കൊറെ ഒക്കെ മാറും പിന്നെ പക്ഷേ മറ്റേ ഹാർട്ടിന്റെ ഹോൾ അത് സർജറി ചെയ്താലേ പറ്റുള്ളൂ.